ലോ ആഹ്
കേൾക്കണില്ലേ
ആ കേക്കാം ണ്ട് കേക്കാം
സുഖല്ലേ
ആഹ് സുഖാ യ് ട്ടിരിക്കുന്ന്
എന്താ പരിപാടി
ഓഹ് രാവിലെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികാൾ ക്കെനോകുവ നോക്കുവാ
ഫോൺ വിളി ന്നെയാണ്ശ്യ
ന്തോ?
ഫോവിളിന്നേണോന്ന് ഞാൻ പറീണത് മനസ്സിലാവണില്ല്യാ?
മനസ്സിലാവുന്നടാ.
ആഹ്
ഫോൺ വിളി തന്നെ ആന്നോന്നോ?
ആഹ് അതിൽ തന്നെയാണോ പരിപാടിചോയിച്ച
അല്ലല്ല ഞാൻ ഉച്ചക്കത്തേക്ക് ഉള്ളതൊക്കെ റെഡിയാക്കുവാ. അപ്പൊയിന്റെടക്കിതും ഉച്ചയ്ക്ക് സ്പെഷ്യലൊന്നുല്ലടാ ചോറും മീൻകറീം പിന്നെ മോര് കറീം
ഏഹ് ആഹ്. മോര് കറീന്ന് പറഞ്ഞാല് മറ്റയാ മോര്ക്കാച്ചി
അത് തന്നെ അത് തന്നെ. മോര് കാച്ചിയത്. ഉം, ഉം
അതെങ്ങനെയാ ഇങ്ങള് വെക്കല്?
ന്തൊ
നിങ്ങളെങ്ങനെ വെക്കല്?
ഞങ്ങള് തേങ്ങയരച്ചാ വെക്കുന്നേ.
ആ അതായത് പൊടിയൊക്കെ കലക്കി പാർന്ന്ങ്ങാണ്ട് അങ്ങനെയാ?
ആഹ് തേങ്ങയും ആഹ് ജീരകവും ഉ ഉള്ളി ചെറിയ ഉള്ളിയും പിന്നെ കാന്താരിമുളകുണ്ടല്ലോ അതും ആ അതൊക്കെ ചേർക്കും. പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ നല്ലപോലെ അര ക്കും അരച്ചിട്ട് തൈര് ഏഹ് മിക്സെയ്ത് കടുവറുത്ത്
ആ തൈര് പാരൂല്ലേ? ഇന്നാ ഞങ്ങള് വെക്കണേൽ തൈര് പാരൂല. ക്ഷേ പുളിപാരും അയിന് പകരം.
ഓഹ്.
പുളി പാരും പിന്നെ നമ്മളെ
പച്ചരിന്റെ പൊടിയില്ലേ?
ആഹ്
അത് കലക്കിക്കാണ്ട് പറാർന്നു കൊടുക്കും.
ആ ആഹ് അങ്ങനെ വെക്കുന്നല്ലയോ?
അതൊന്നുല്ല്യാ?
ഇല്ലല്ല ഇല്ല.
ഞങ്ങളാദ്യം എന്താ വെള്ളല്ലേ സാധാ നമ്മടെ പച്ചവെള്ളം? പച്ചവെള്ളത്തില് മഞ്ഞള് ഇട്ട്ങ്ങാണ്ട് അത് ഞമ്മളെ മൺചട്ടിയില് തെളപ്പിക്കും.
മ്മ്
അതിന് ശേഷം നമ്മള് പുളി കുതിർത്തുകാണ്ട് അതിൻ്റെ ദ്ണ്ടാവൂല്ലേ? നീരെടുത്തുങ്ങാണ്ട്
ആഹ്
അത് കയ്കി പീഞ്ഞ്ക്കാണ്ട് അത് നമ്മളീ മഞ്ഞ വെള്ളം തിളപ്പിക്കണീക്ക് പാർന്നൊടുക്കും. എന്നിട്ടാണ് നമ്മളീ അര പ്പ് തയ്യാറാക്ക. അരപ്പ് തയ്യാറാക്കണയ് ഇങ്ങളാ പ ഇണ്ടാക്കണ അതേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്ങ്ങാണ്ടന്നെ
ആഹ് ആഹ് ആഹ്.
ഇന്നിട്ട് ഇത് തളച്ചതിന് ശേഷം ഞങ്ങളാ പൊടിയില്ലേ പച്ചപ്പൊടി?
ഉം ഉം.
ആ അതൊരു പച്ചവെള്ളത്ത് കലിക്കിക്കാണ്ട് അത് ഞങ്ങളിതീക്ക് പാരും. അപ്പൊരു കുർന്നനായിക്കും പിന്നീ അരപ്പ് പാർന്നൊടുക്കും.
ആഹ്.
പിന്നെ നമ്മള് കറിവേപ്പില ആ തണ്ടിമേന്ന് ഊരാതെ അതേമാതിരി അയിക്കി ഇട്ടൊടുക്കും ഉം എന്നിട്ട് ഒന്ന് തിളച്ചിട്ട് എടുത്ത് വെക്കും അതൊരു മൂന്നിസം കൂ ടുമ്പോൾ അതേ ടേസ്റ്റില് നല്ല ടേസ്റ്റില് ആകും ദിവസം പഴകും തോറും ടേസ്റ്റ് കൂടി കൂടി കൂടി വരും
കൂടിക്കൊണ്ടിരിക്കും ഉം ഉം
ചെറൂര അങ്ങ് ആ അതെ തന്നെ തൈര് ചെറ കേൾക്കണെ ഞാ അതീയായിട്ട് കേൾക്കാ ആ പുളിക്ക് പകരെ ആഹാ ആ അത് പിന്നെ ഓരോതീല് ഓരോതല്ലേ നിങ്ങള തീയിലൊരു പായസം ഉണ്ടാക്കണേ എന്താ പറയല് സേമിയാ പായസം
ബ്രഹ്മസലിയാ ആ സേമ്യ
ആഹ നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ടല്ലോ നല്ല രസാണല്ലോ കഴിക്കാന്
ആന്ന് ബ്രഹ്മസലി
ആ അത് ഞാ ഓരോരുത്തരോട് ചോദിക്കണുണ്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കല് എന്ന് ഇതിന്റെ കൂട്ട് എന്തൊക്കെയാണ്
അത് കൂട്ട് നമ്മുടെ ബ്രഹ്മസലിയുടെ അടയുണ്ടല്ലോടാ ബ്രഹ്മസലിയുടെ
എന്താ ഈ പാക്കറ്റോ?
ആ പാക്കറ്റ് മിക്സ് ഉണ്ട് ഫു ഇല്ല എല്ലാം കൂടെ ഉള്ളതുണ്ട് പിന്നെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടുന്നേയുണ്ടല്ലോ
ആഹ് ആഹ്
ആ ബ്രഹ്മസലിയുടെ അടയുണ്ട് സെപ്പറേറ്റ് പിന്നെ നമ്മള് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കും
ആ അല്ല ഇപ്പഴും നിങ്ങള് അങ്ങനെക്കെ ഉണ്ടാകുമ്പോ നിങ്ങൾ അങ്ങനെ ഈ പാക്കറ്റ് വാങ്ങിക്കാണ്ട ഉപയോഗിക്കല്
അല്ലടാ ചിലപ്പോഴേ ഉള്ളൂ ചിലപ്പം പാക്കറ്റായിരിക്കും മിക്സായിരിക്കും വാങ്ങിക്കുന്നേ എല്ലാം കൂടെ ഉള്ള
അത് ഞാൻ ചോയിക്കാൻ കാരണം എന്നാതോ നിങ്ങള ഈ ഓണത്തിനൊക്കെ ഇല്ലയേ
ആഹാ
നമ്മളൊക്കെ ഈ ക്ഷണിക്കുമ്പോ കാണാ നമ്മള് ഉണ്ടാക്കണ ആ പായസത്തിന്റെ അതേ ഒരു രസല്ലായിരിക്കും നിങ്ങളുണ്ടാക്കുമ്പോ നിങ്ങളുണ്ടാക്കുമ്പോ അത് അതിന് വേറൊരു രസം കൂടി വരുന്നാണാ അയിക്ക് ഇങ്ങള് കാര്യായിട്ട് വേറെ എന്തെങ്കിലും ചെറുക്കുണ്ടോന്നറിയാൻ വേണ്ടിയാ ചോദിച്ചേ
ഇല്ലെടാ കാര്യായിട്ടൊന്നും ഇല്ല ഈ സെപ്പറേറ്റ് അട വാങ്ങിച്ചിട്ട് നമ്മള് നെയ്ക്കകത്ത് നല്ല പോലെ റോസ്റ്റ് ആക്കും
ആ ആദ്യം നല്ല നല്ല പോലെ ആക്കിയിട്ട് പാല് പാലാണോ ആദ്യം തിളപ്പിക്കാ
അല്ലടാ ഇല്ലടാ വെള്ളത്തിന്നാത്തിട്ട് വെള്ളം തിളച്ചിട്ട് അതിനാത്തിട്ട് ഇത് നല്ലപോലെ വേവിക്കും വേവിച്ചട്ടേ പാലൊഴിക്കത്തുള്ളൂ
ആ പാല് തിളപ്പിച്ചാ പാര്യാ
അല്ലല്ലാ നല്ല പച്ചപ്പാല് ഒഴിച്ച് തിളച്ച് അങ്ങനാ എടുക്കുന്നേ തിളച്ച് പിന്നെ നമ്മള് വറുത്ത് വെച്ചേക്കുന്നേ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ ഏലക്ക പൊടിയും എല്ലാം ചേർത്ത് നെയ്യും കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ എടുക്കുവാ
പിന്നെ ഇത് നല്ല കുറുക്കിയെടുക്കണോ
കുറുക്ക് ഒരുപാട് കുറുക്കേണ്ടടാ നമ്മള് ഒരു ഇച്ചിരി വെള്ളം പോലെ വെച്ചാലേ അല്ലെങ്കിൽ ഇരുന്ന് ഇതങ്ങ് പറ്റിപ്പോകും കുറുകി പോകും
ആ അത് പിന്നെ ചൂടാറിണതിനനുസരിച്ച് ടൈപ്
ആ കുറുകും പിന്നെ അത് കൊള്ളാതാകും ഒത്തിരിയും കുറുകി കഴിഞ്ഞാ പിന്നെ കുടിക്കാനും കൊള്ളത്തില്ല
ആഹ്
ഉം ഒരു പരുവത്തിന് നമ്മളിങ് എടുക്കണം.
ആ ഞാൻ കൂടുതൽ ഇവിടെ ഉണ്ടാക്കല് സേമിയാ പായസാ മറ്റേത് ഇത് തന്നെയാണ് അത് അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോയാലേ
ആഹാ
അത് കലങ്ങി ചിലപ്പോ പായസം അല്ലേ ഇണ്ടാവുക കഞ്ഞാക്കി കുടിച്ചൊക്കെ ചെയ്യണ്ടെരും.
അപ്പൊ പിന്നെ അതിൽ വല്ലാത ങ്ങട്ട് താല്പര്യം പിടിച്ചുണ്ടാക്കാൻ നോക്കലില്ല.
ഇല്ല ഉ ഉ
ഇത് പായസത്തിന്റെ ഇത് ചോയ്ക്കാൻ കാരണം തന്നെ തന്നെ ഓരോരുത്തർ കല്യാണത്തിന് വിളിക്ക വിളിക്കുമ്പളോ ഇങ്ങനെ ഓണത്തിന് വിളിക്കുമ്പളോ അപ്പ അയിന്റെ രസം അറിയുമ്പളെ നമക്കൊരു ഇത എങ്ങനെ ഇണ്ടാക്കല് ന്നുള്ള അറിയാനുള്ളൊര്
ഉം
പിന്നെ വീട്ടിലാരൊക്കെള്ളെ
വീട്ടില അമ്മ, അച്ഛൻ, ഞാന്, മക്കള് പിന്നെ ഹസ്ബന്റ് വെളിയിലാ. ഉം മാരേജ് കഴിഞ്ഞാന്നോ?
ആഹ് ഇനിക്ക് ആ ഇനിക്ക് രണ്ട് മക്കളുണ്ട്.
ഉണ്ടാ ആ എത്രലൊക്കെ പഠിക്ക ന്ന പഠിക്ക് വാന്നോ
പിന്നെ ഒരു ചെക്കൻ പിന്നെ ഒന്നാം ക്ലാസ്സ് പഠിക്കണ ഒരു മോളും.
വല്യ കുട്ട്യള വല്യ ഉം എന്റെ മോള് രണ്ടിലും ഒരാൾ അങ്ങനവാടിയില് ഉം
രണ്ടിലും അംഗലവാടിയിലും അങ്കലവാടിൽ പോണോൽ ഈ പ്രാ വശ്യം പോലെ തുടങ്ങിയ്കാരല്ലേ? ആ അടുത്ത അംഗലവാടി?
ആഹ്തൊട്ട് തൊട്ടപ്പുറത്താ ഒരു അഞ്ച് മിനിറ്റ്
ഇപ്പ മോന്റെ മോനല്ലട വൽത്
അല്ല മോന ഇളയതാ മോളാ വലുത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉ സ്കൂള് കൊറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോണം
ഗവൺമെന്റ് സ്കൂളായിരിക്കല്ലേ ഏ അയില അപ്പൊ ഇന്നലെ സ്കൂൾ ഉണ്ടായിഇന്നലെ ഇണ്ടായിനോ? അല്ലേ ആ ഇണ്ടേയ്നില്ലേ ഇന്നലെ ശനിയാഴ്ച ഇല്ലായ്ര്ന്നോ. ഇന്നലെ സ്കൂളില്ലായിരുന്നോ?
എന്ത് വാടാ കേൾക്കാം വയ്യ.
ഇന്നലെ സ്കൂളിലായിരുന്നോ മോൾക്ക്?
ഇന്നലെ ഇല്ലായിര്ന്ന്, ഇന്നലെ ശനിയാഴ്ചല്ലായിരുന്നോ.
ആ അല്ല രണ്ടാം ശനി അല്ല, സി ബി എസ്സിൽഒഴിവില്ലേ.
അല്ല ഇവർക്ക് ചില ശനിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ക്ലാസ് ഉള്ളത്.
ഏ അങ്ങനെ ആരോന്ന് പറഞ്ഞ്കേട്ട്. ഗവൺമെൻറ്റില് എല്ലാ ശനിയാഴ്ചകളിലും ഒഴിവാണ്.
ആ ആ ആ ഹാ എല്ലാ ശനിയാഴ്ചയൊന്നുംല്ല ക്ലാസ്. രണ്ടിലല്ലേ ആയൊള്ളു. ആറാം ക്ലാസ് മുതലുള്ളവർക്കുണ്ടെന്ന് തോന്നുന്ന് എല്ലാ ശനിയാഴ്ചകളിലും.
ആ അങ്ങനെ ഈ വിളിൽന്നെ ആരോ ആരാൾ അങ്ങനെ പറയുന്നേ കേട്ടു
ആ ഹാ ആ ആ ആ
ആ ഐഡിയ ഇല്ല
ആ
പിന്നെ എന്താ?
പ്ലസ്ടു ലാല്യോ പത്താം ക്ലാസിലുള്ള മാർക്ക്
പ്ലസ് ടു അല്ല പ്ലസ് വൺ ആഹ കൊയപ്പല്യ അത്യാവശ്യം പിന്നെ ആൺകുട്ടിയല്ലേ നമ്മള അധികം പഠിക്ക് പഠിക്ക് പഠിക്ക് എ പറഞ്ഞാലൊന്നുംഓരോ അങ്ങട്ടല്ലെ കേറില്ല നമ്മെ തലേക്ക് കട്ട് കയറും
അയ് ശെരിയാ
കൂടുതലങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. ഞമ്മളെ സൈ ചവിട്ടി താഴ്ത്തും അതൊക്കെ പരിപാടി. പിന്നെണ്ട അതിനാൻ ഇപ്പന്നില്ല രണ്ട് മൂന്ന് എപ്ലസ് ഒക്കെ കിട്ടീണ്
ആഹ്
അത്യാവശ്യം
ആഹ്
പിന്നൊക്കെ അങ്ങനാണ് പോട്ടെ അവർക്ക് തോന്നുമ്പോ അവര അതിനനുസരിച്ചാണ് പോട്ടേക്കും ഉം അപ്പ അധികം നമ്മളൊന്നും പറയാന ഹസ് ഇവിടെയില്ല
ആഹ അവിടെ ആരാ വേറെ ആരാ
ഇവിടെ വേറെ ആരു ഇല്ല ഞാനും ഈ രണ്ട് മക്കള തന്നെ ഉള്ളു
ഉള്ളൂ ഒറ്റക്ക ഉം ഉം
അടുത്തൊക്കെ വീടുകളുണ്ട് മൂത്തച്ചി ഇളേച്ചി അങ്ങനെ ജ്യേഷ്ഠമാരോ ജേഷ്ഠന്മാര്അനിയന്മാരൊക്കെ ആയിട്ട് അപ്പുറപ്പുറൊക്കെ അടുത്തടുത്ത വീടള്ളതാണ്
സ്വന്തം വീട് എവിടാ
സ്വന്തം വീട് ഇനിക്ക് ഇവിടന്ന് രണ്ട് മൂന്ന് ആ ഒരു ഇരു മിനിറ്റ് നടക്കാനുള്ള ദൂരള്ളൂ
എപ്പഴും ഒക്കെ പോവാലോ
എന്നും പോവാ പക്ഷേ പോവലില്ലാന്നുള്ളൂ
ആഹ
പോവാറില്ല ആ ഇപ്പ ഇനും മദ്രസിലും കൂടി ഇതിന്റെ മുമ്പ് എൽ കെ ജി യു കെ ജി ഞങ്ങൾക്ക് ഇവിടന്നും അവിടന്നും പോവാൻ കഴിയണ ഇതില്ലാ ചേർത്തിരുന്നത് ഈ ഇപ്പ ഇതിനതല്ല ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചെത്തിയപ്പോള്
ആഹ
സ്കൂൾകുറച്ച് അപ്പുറത്താണ് ഇവിടുന്ന് കൊറ പോകവും വേണം ബസിന് പോവലാണ് അപ്പം പിന്നെ വീട്ടിലേക്ക് പോവാനുള്ളരു സാഹചര്യല്ല
ആ
മോനാണെന്നുണ്ടെങ്കി പ്രശ്നമില്ല അവിടന്നും ഇവിടന്നും പോവാം
പോവാ ഉ ഉം
ആ അപ്പ പിന്നെ വീട്ടക്ക് പോവലും കുറവാ പിന്നെ മദ്രസ കാര്യ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവധിട്ടുള്ളൂ ആ വെള്ളിയാഴ്ച അവര് കിട്ടുമ്പോ സ്കൂൾ ഉണ്ടാവു വെള്ളിയാഴ്ച്ചാ അപ്പ അത് നടക്കൂല പോയിട്ടരു മാസക്കയി നിങ്ങളെവീട് അവിടെ അടുത്ത
എന്റെ വീട് പത്തൊരു ഒരു അരമണിക്കൂർ നടക്കാനുള്ളടാ വണ്ടി പോകുമ്പം ടൂവീലറെ പോകുമ്പം ഉം ആ ഇച്ചിരിയുണ്ട്
ഉ അവിടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് അവിടെ
അവിടെ വീട്ടിൽ അമ്മയും അച്ഛനും എനിക്കൊരു മൂത്താളും ഉണ്ട് മൂത്താളും ഭാര്യയും കുഞ്ഞും
ആ
അത്രപേരുണ്ട് അവിടെ ഇടക്കിടക്കൊക്കെ പോവും
ആ ആഹ പോവാ വിചാരിച്ച ഞാന അങ്ങനെ തന്നെ വ്യാഴാഴ്ചവുമ്പോഴൊക്കെ പോവലണ്ട്ഇവള്ഇങ്ങനെ നഴ്റിയിലയിട്ട് എല്ലാ വാഴ്ചകളില പോവും എന്നിട്ട് ഇന്ന അവിടെള്ളവര്പറയ പിന്നെ വ്യാഴാഴ്ച ആള് വരുന്നുണ്ട് എന്ന് പറയും
ആ
എല്ലാവ്യാഴാഴ്ചകളും ഇപ്പാ ആപോക്കൂല്ല എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാം
ശരി